ഹലോ
ആഹ് കേൾക്കാമല്ലോ
കേ ആഹ് കേക്കാം കേക്കാം ആഹ് എന്തണ്ട് സുഖമാന്നോ
ആഹ് സുഖായിട്ടിരിക്കുന്നു എന്തോണ്ട് വിശേഷം അവിടെക്കെ
ആഹ് ഇവിടെ ഇങ്ങനെയൊക്കെ പോന്നു സുഖായിട്ടൊക്കെ എങ്ങനെ മഴയുണ്ടോ അവിടെ
ആഹ് നല്ല മഴയായിരുന്നു ഉം.
ഉം
ഉം മഴ ആഹ് മഴ അതെ അതെ മഴക്കാലം തുടങ്ങിയാ പിന്നെ മഴക്കാലം കഴിഞ്ഞ വ
അതാ ഇതുവരെ ചൂടായിരുന്നു അതാ ചൂടമായിര്ന്ന ഇപ്പൊ മതിയായുമ്പോ മഴയയാ മതിയാര്ന്ന് അതാണ് മഴയായി ഉം.
പിന്നീം മഴപെയ്യും മഴ ആഹ് പിന്നെ മഴ മഴ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഓണം വരുന്നുണ്ട്
ആഹ് ഓണം അതെ ഇനിയിപ്പോ ഓണംവും മഴയും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും
ഒരുമിച്ചായിരിക്കും
ഉം അവിടെ എങ്ങനെ ആഘോഷിക്കോ നിങ്ങള് ഓണൊക്കെ
ആഹ് ഓ ഓണൊക്കെ അങ്ങനെ ഇപ്പോഴൊന്നും ഇല്ല നേരത്തെക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ സദ്യക്കേ ക്ക്യോണ സദ്യക്കെ ഒരുക്കും അതിൽ നമ്മളിങ്ങനെ അത്ത വിടലും അങ്ങൻത്തെ ഒന്നുമല്ല പിന്നെ കുട്ടികളൊക്കെ ആയത്ണ്ട് സ്കൂളുകളിലൊക്കെ ഇടുല്ലോ കുട്ടികളുള്ളത് കൊണ്ട് അവര് സ്കൂളുകളിലൊക്കെ ഇടും വീട്ടിലെങ്ങനെ അത്തംന്നും ഇടാറില്ല പിന്നെ എന്റെ കുട്ടിക്കാൽത്തെ ഒരു ഓണം ആണെങ്കി അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് എഹ് കൂട്ടുകാരൊക്കെ ആയിട്ട് തൊടികളിലൊക്കെ ചെന്ന് ലെ ഓരോ വീടുകളുടെ മു ഇറ്റത്തൊക്കെ ചെന്നിട്ട് ഓരോ പൂക്കളല്ലേ പലതരം പൂ
പൂക്ളാ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെന്നും ഇല്ല ഇപ്പ എല്ലാം മാറ്റപുഷലായതുകൊണ്ട്
എല്ലാം കടകളിൽ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് വാങ്ങിക്കൂല്ലേ ഉം
പൂക്കള മൊത്തത്തില അങ്ങനെക്കെ ഇട്ടും വാങ്ങിക്കൻ അപ്പൊ അതങ്ങ് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാന്നുള്ള രീതിയില്
അതെ അതെ
ഇതൊന്ന് എഹ് നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള പോലെ പൂ നമ്മളെ പറമ്പിലൊക്കെ ഇറങ്ങി ച്ച് അഹ് തല ദിവസം പിച്ചിയൊക്കെ വെച്ചിട്ട് അതാ അതിന്റെ ഒര് ആഹ് ര് സുഖം ഇ അത് ഇപ്പത്തെ പിള്ളേർക്കോ അല്ലെങ്കി ഇപ്പ ആരും അങ് ചെയ്യത്തില്ല എല്ലാരും ഉം ചെയ്യത്തില്ല ആഹ് ഉം
ഹൃതിയാലും പായസങ്ങളൊക്കെ ആയാലും വേ
ഉ
രസങ്ങളൊക്കെ ഇപ്പം ഓണ സമയത്ത് നമ്മള് ഇങ്ങനെ വഴിസയുടെ ഈ വഴി സൈഡുകളിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഇവിടെക്കെ അങ്ങനെയാണ് ഓണ സമയങ്ങളില്
ആണല്ലേ
ഉണ്ട് യാത്രകളൊക്കെ ചെയ്ത് വരുന്നവർക്കൊക്കെ അങ്ങനെ കടകളിൽ കയറി വാങ്ങിച്ച് കുടിക്കാം ഒരു ഗ്ലാസിന് ചെറിയരു ഗ്ലാസ് തിരി ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് അന്നത്തെ ഒരു റേറ്റ്
ആന്നല്ലേ നമ്മള ഇവിടെ അല്ലാതെ സദ്യയുടെ കൂടെ അങ്ങ് ചെയ്യുവ സാധാരണ അങ്ങനെ ചെയ്യുന്നത് അഹ് നമ്മള് സദ്യ ഉണ്ടാക്ക എന്താല
നമ്മള് വീട്ടിൽ വെക്കണര് ആഹ് അതെ വീട്ടിൽ വെക്കണര് ഇത് എല്ലാം വയ്ക്കോലോ എല്ലാ ഐറ്റമും വയ്ക്കൂ
ആതാ അല്ലന്നു ഉണ്ടെങ്കി ഇപ്പൊ ആന്റി ഇപ്പൊ എനിക്കൊന്ന് പോറത്തോട്ടൊക്കെ ഉള്ളവരും സിറ്റി താമസിക്കുന്നവരൊക്കെ അങ്ങനെയൊക്ക എല്ലാം ഓഡ്രീത് ആഹ്
എല്ല ഓഡറീ ത് വാങ്ങിക്കുന്ന ഉം പിന്നെ അഹ് നമ്മളെ ആഹ് കാലത്തെ ഓണം ഒ
തിലോണക്കോടിയൊക്കെ
ആഹ് എടിക്കാറുണ്ട് ഉം നമ്മുടെ ആ ഓണ കാലത്ത് ന്ന് പറഞ്ഞാലല്ലേ നമ്മടെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ആഹ് എടുക്കാറുണ്ട്എങ്കിലും ഇപ്പം നമ്മടെന്നെ പുതിയ ജനറേഷനൊക്കെ വന്നപ്പോ ഒരുപാട് ഫാഷനും കാര്യങ്ങളും ഒ
ഫാഷനും കാര്യങ്ങളും നമ്മൾ അന്നത്തെ പോലെന്നും അല്ലല്ലോ ഇപ്പൊ ഓരോ ഓരോ ഒര് രോ മോഡൽ എറങ്ല്ലെഇപ്പൊ ഓണത്തിനൊന്നും ഇല്ലാ എല്ലാ എല്ലാ നമ്മളൊക്കെല്ലേ ഓണോ രാവ്ലെ എണീ ച്ച് കുളിച്ച് പുതിയ ട്രസ്സൊക്കെട്ട് അത്ത പൂക്കളോക്കെ ഇട്ട്
അതെ അതെ
അതൊരു സുഖം തന്നെട്ട് നല്ലരു ഒരു പ്രത്യേക സുഖം തന്നേണ്ട്ടൊ ഫാമിലി എല്ലാരും കൂടെയിരുന്നു ഓണം ടേ അഴിക്കുമ്പോ പടക്കം പൊട്ടിക്കലും ഒക്കെ
ദൂരെ ഉള്ള ബന്ധുക്കളൊക്കെ വരുആയിരുന്നു
വരുവാ അതാ ര് അത് മാത്രമല്ല പണ്ട് നമ്മള് ഇപ്പ എനിക്ക്ഓന്നില്ല പണ്ട് ഈ വെക്കേഷൻ ആയി പത്ത് ദിവസത്തെ വെക്കേഷൻ കാത്തിരിക്കും ഓണ ഓണ വെക്കേഷൻ എന്നീട്ടീ പിള്ളേരെല്ലാം കൂടെ ഇറങ്ങും ഈ മറ്റെ മറ്റേ ആ പുലിക്കളി ഒ ക്കയായിട്ടോക്കെ എങ്ങനെ എറങ്ങും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണാനില്ലാത്ത ഒരു ഒരു സംഭവായി കല ആഹ് ഇന്നത്തൊക്കെങ്ങനെ ഇല്ല ഉം എനിക്കൊരു പിന്നെ ക്രിസ്മസിനൊക്കെ ആ എറങ്ങും അത് ഒരു അതൊക്കെ കാണാൻ രസ പിള്ളാരൊക്കെ വന്ന് കളി ചിട്ടോക്കെ പോനീം നമ്മളാതൊക്കെ രസര്ന് ആ കോരു ഓണം വന്ന് ഫീലായി പോകും
അതെ അതെ
പടക്കം പൊട്ടിക്കല് ആഹ് ഒരു പ്രത്യേക സുഖ അതൊക്കെ
കാണെങ്കി നമ്മടെ ഇവിടെക്കെ എന്റെ ചെറുപ്പത്തില് ആ മറ്റേ റ്റേ ക്ലബ്ബുകളിലും അതൊക്കെ പരിപാടികൾ വെക്കും ഓണ ത്തിന് തിരുവാതിര ആ പാട്ട് ഓണപ്പാട്ട് നാടൻ പാട്ട് അതോന്നും മത്സരങ്ങളും അതിനുള്ള സമ്മാനങ്ങളൊക്കെ ആഹ് ക്ലബ്ബുകാര് കൊടുക്കും
ആഹ് അതാഅയ് ഓയ് ഇപ്പ അങ്ങനെ ആരുഇല്ല അങ്ങനെല്ല ഇപ്പൊ ഉണ്ട് ക്ലബ്ബ് അത് പ്പ യാത്രകൾ എല്ലാരും ഒരു ഇപ്പഴത്തെ പിള്ളർക്കൊക്കെ ഭയങ്കര
ആഹ് അതെ പ സമ ഇല്ലല്ലോ ആർക്കും
സമയല്ലാർക്കും അതാ ഇപ്പൊപൈ പണ്ടൊക്കെയാന്ന് ഈ ക്ലബ്ബിലൊക്കെ പരിപാടിയൊക്കെ കാണുമ്പ് പിള്ളോരൊക്കെ അതിന് വേണ്ടി തന്നെ എറങ്ങും ഞങ്ങളവടെ എങ്ങനെയൊക്കെ തന്നെ ഞങ്ങളെ യെക്കെ പോ ര സ് സുനാമി സുനാമി കിട്ടിയ വീടാ അപ്പൊ അതിനത്തൊരു കോളനി പോലെ അപ്പനമക്ക് സൈഡിൽ മാറിയ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മള അവിടുത്തെ എല്ലാരും കൂടെ ചേർന്ന ന്നിട്ട് ഇങ്ങനെരു ആഹ് ഇങ്ങനെ കളി ഉ പരിപാട ആക്കി നമ്മുടെ അനത്തുള്ള വട പതിനെട്ട് വീടുണ്ട പതിനെട്ട് വീട്ടില എല്ലാരും അപ്പ നമ്മള കടെ അവിടുത്തെ അമ്മമാരും അച്ഛന്മാരും അവിടെള്ള എല്ലാരും കൂടും പിന്നെ പൊറത്തന്നുള്ള ആ അനത്ത ഉള്ള ഫ്രണ്ട്സ് അവരുടെയ ഒക്കെ നമ്മള അന്നത്ത ഉള്ള- പിള്ളേടൊക്കെ ഫ്രണ്ട്സ് പോറത്തുള്ളവരൊക്കെയ ഉണ്ട് അപ്പൊ അവരെല്ലാം വരും അപ്പൊ ഒരു പ്രത്യേക വൈ - എല്ലാരും കൂടെ കൂടുമ്പോ ആ പരിപാടിയും ഇതു പോലെ വടംവലിയും ഡാൻസും പാട്ടും ക്കെ ആ രണ്ടുസം മുന്നേ അവിടെ പാട്ട് ഈ സ്പീക്കറൊക്കെ വെച്ച് പാട്ടും ളൊക്കെ ആയിരുന്നു എന്ന്ച്ച് എന്താറയ പ്രത്യേകിച്ച് ഇപ്പ യാന്ന്ച്ചാ ഇപ്പ അതില്ല എന്ന് വച്ചാ ഞങ്ങളാ ആക അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നു ഞങ്ങൾ പെമ്പിള്ളാരരുന്നു കൊച്ചു പെമ്പിള്ളോര ഞങ്ങൾ അന്നൊക്കെ കുഞ്ഞായത് അപ്പം ഇപ്പ എല്ലാരും കല്യാണം കഴിച്ചു പോയി കല്യാണം കഴിച്ചു പോയി അ ആൺ പിള്ളേരെല്ലാം കല്യാണം കഴിച്ച പുറത്തുനിന്നന്ന് പിള്ളോര- അവരൊക്കെ വേറെ ടേസ്റ്റ് നമ്മൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ കണ്ട് വളർന്നൊക്കെ- ആയി ആ പിള്ളേർക്ക് അത്ര അതൊന്നും ഏക്കണം എന്നില്ല ഉ അപ്പൊ ഇപ്പ ഞങ്ങളുടെ അവിടെ വശ അതി പ്പ ആ ഒരു പരിപാടി നിർത്തി
ഉംഉം അതെ അത് തന്നെയല്ലേ ഇപ്പ ഉള്ള ഈ ചെറുപ്പക്കാര് ഒരു പയ്യന്മാരൊക്കെല്ലേന്നെ ഈ യുവതലമുറയിൽപ്പെട്ട കുറെ- പയ്യന്മാരുണ്ടല്ലോ അതായത് ആൺകുട്ടികള് അവരൊരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലഹരിക്കും മദ്യത്തിനും അടിമകളാ. പിന്നെ ഓണമാകുമ്പോ അവർ എങ്ങനെ മദ്യ മേടിക്കണം? അല്ലെ എങ്ങനെ ഒരു ദിവസം കൊണ്ടു പോണം എന്നുള്ള ചിന്തയിലായിരിക്കും.
പിന്നെ ഉള്ളവർക്കെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച കൂടുംബവും പിന്നെ് അവര് പുറത്തോട്ടൊക്കെ പോയി ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും ഞങ്ങടെ എന്റെ ആങ്ങള ആ സ്ഥലത്ത് താമസിക്കുന്ന മിക്കതും അങ്ങനെ എല്ലാരും പുറത്തോട്ടൊക്കെ കല്യാണ കഴ- പെൺപിള്ളേരെല്ലാം കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങ കുടുതലും പെൺപിള്ളേർ ആണ് ഉള്ളത് അപ്പൊ അവരെല്ലാം കല്യാണം കഴിഞ്ഞഞ് പോയപ്പോഴത്തേക്കും ഈ ഉള്ള പിള്ളേരാാണെങ്കിലോ ആ പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞു കുട്ടിയും കുടുംബവും പിന്നെ അവര് ജോലിക്കായിട്ടൊക്കെ ദൂര സ്ഥലങ്ങളിലക്കെ- അപ്പ അവിടെ ആ ഒരു ഞങ്ങള വിടെ ആ ഒരു ആ ഇതില്ല മറ്റേ നല്ല വൈബ രണ്ടുസം മുന്നേ എല്ലരും ഡാൻസിന് പ്രാക്ടീസ് തിരുവാതിര സെറ്റ്- അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആ അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ണ്ടായിരുന്നു വടംവലി പാട്ട് ഉം
കളികളൊക്കെ ല്ലേ
സ്പൂൺ നാരങ്ങ സ്പൂൺ കളി അതൊക്കെ ണ്ടായിരുന്നു ഹാ
നമ്മളെ വീട്ടില് ഊഞ്ഞാല് നമ്മ- നമ്മ ആ ഒരു ഏരിയയിയില് നമ്മുടെ വീട്ടിൽ ഊഞ്ഞാല് കിട്ടുമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് അപ്പൊ എന്റെ കുറച്ച് കൂട്ട- കാരൊക്കെ ഉണ്ടേ അവരങ്ങും വേറ ഒരു സ്ഥലത്താ അന്നെ റബ്ബർ തോട്ടം റബ്ബർ തോട്ടത്തിന്റെ നടുക്കൊക്കെ ആട്ടാ അവരുടെ വീട് അങ്ങനെ അവർക്കൊന്നും ഇതിലോട്ട് ആ ഊഞ്ഞാലൊക്കെ ആട നേ ഉള്ള സൗകര്യങ്ങളൊന്ന ഊഞ്ഞാല കെട്- കെട്ടാനുള്ള സൗകര്യങ്ങളൊന്നു ഇല്ല അന്നേരം നമ്മുടെ വീട്ടിൽ വരുവായിരുന്നു കുട്ടികളെല്ലാം എന്നിട്ട് നമ്മൾ ഊഞാലാടുവേ ആ കുട്ടിയും കോലിയും കളിയും നമ്മള് ഓണത്തിന് ഒരുപാട് കളികളൊക്കെ കളി- കുറവായിരുന്നു അത്തം അത്തപ്പൂക്കൾ വന്ന- ഇപ്പഴൊക്കെ എല്ലാ വീടുകളിലും ഒന്നും ഇടാത്തത്.
ഇടാത്തതാ ഇപ്പ എല്ലാരും മറ്റേ ഇപ്പ എല്ലാരും ക്രാഫ്റ്റ് പോലെ ചെയ്തെടുക്ക- ക്കല്ലേ ആത്തപ്പക്കച്ച- അത് ചെയ്തെടുക്ക അപ്പൊ ആർക്കും മെനക്കേണ്ട അതങ്ങട്ട് ഇട്ടാ മതിയല്ലോ ഇപ്പ എല്ലാരും അങ്ങനെ ചെയ്യുന്നു ഇപ്പ അത് മാത്രല്ല ആരും ത്ത മറ്റേ സാധാരണ നമ്മള് ഒന്ന് അത്തം തൊട്ട് തിരുവോണം വരെ അത്തപുവീടും ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും തിരുവോണത്തിന്റെന്നുള്ള ആത്തപ്പൂക്കള ഇടിയിലേ ഉള്ളു നമ്മള് പക്ഷേ ഞാനിവിടെ കഴിഞ്ഞ വർഷംക്കെ എനിക്ക് തേന്നുന്ന് ഞങ്ങള് വേറെ താമസിക്കുന്ന അപ്പൊ ഞാൻ ഇവിടെ ഞ്ഞ വർഷം നമ്മൊക്ക് നമ്മുടെ പെൺപിള്ളേർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെണ്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെ ഇതണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഓ ആത്തം തൊട്ട് തിരുവോണം വരെ നമ്മള് ആത്തപൂക്കളിട്ടുണ്ടായിരുന്നു. മടങ്ങാത ഉം അത് നമ്മുടെ പൂവ ക്കെ ആണെങ്ക പുറത്തൊന്ന് മേടിക്കും ആ തിരുവോണത്തിന്റെ അന്ന് അല്ല അല്ലന്നുണ്ടെങ്കിൽ നമ്മള് ഒറ്റ അല്ലാത്ത ഈ നമ്മുടെ നാട്ടിലുള്ള ഇലയും പച്ചിലയും ആ ഉള്ള നാട്ട് പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിച്ചൂം അതും ഇപ്പഴത്തെ നമ്മുടെ അന്നത്തെ ഉണ്ടായിരുന്ന പൂക്കളൊന്നും ഇപ്പ നിലവിലില്ല തുമ്പ അങ്ങനെയുള്ള കുറെ കുഞ്ഞു പൂവ്ക്കണ്ടല്ലോ അതൊന്നും നിലവില് ഇപ്പ ഇല്ല
ആഹ് അത് തന്നെയല്ല ഇത് നമ്മുടെ ദേശീയ ഉത്സവമാണല്ലോ നമ്മുക്ക് അങ്ങനെ ഇത് എല്ലാ വർഷവും വിട്ടുകളയാതെ നമ്മള് ദേശീയോത്സവമായിട്ട് തന്നെ ആ ആഘോഷിക്കുമല്ലോ
പക്ഷെ ഇന്നത്തെ കാലത്ത് പിള്ളർക്ക് അറീല്ല അ അവരൊക്കെ ഒരു വൈയ അവർക്ക് കൂടുതൽ ആ സെൽഫി റീൽസ് ഇപ്പ റീൽസിന്റെ ഒരു അവർക്ക് ഒരു ടോപ്പിക് അത് റീൽസ് ചെയ്യ അപ്പൊ അത് ഓണം വരുമ്പം അപ്പ അതിന്റെ ആ ആ കൊറ അവര് ഒരു മാസത്തേക്ക് ഓണത്തിന്റെ റീൽസ് ആയിരിക്കും അപ്പൊ അതിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ആദ്യ ചെയ്തു ഏട്ടാ അങ്ങനെ പോകു അല്ലാതെ ഇതിന് വേണ്ടിന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തില് ഒന്നുള്ള അങ്ങനെയുള്ള ഒരു സന്തോഷം നമ്മള് കളിക്കുന്ന ഓണം വരാൻ കാത്തിരിക്കുക ആ
കളിയൊക്കെ കാണാൻ വേണ്ടി കേക്കാൻ വേണ്ടി ആ പങ്കെടുക്കാനും അതെ പരിപാടികളിലൊക്കെ ഒക്കെ പങ്കെടുക്കാനും ഉം ഇപ്പഴ് അങ്ങനെന്നും ഇല്ല എല്ലാവർക്കും തിരക്കല്ലേ
തിരക്കാതെ ഉംഉം എല്ലാരും അങ്ങനെ ആണെന്ന് ശെരി എങ്കി എടാ ശെരി
ആഹ് ശരി